ആഹ് കേക്ക് ആഹ് എന്തായിന്
ദേ വെടുപ്പാക്കൽ ക്ലീനിങ്ങ് തന്നെ ക്ലീനിങ്ങ് അഞ്ചുവെട്ടം ക്‌ളീൻ ചെയ്യണോ ഞാൻ ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് നീങ്ങും അപ്പൊ മറ്റോര് മുറ്റത്തൂന്ന് കേറി ഓടി നടന്ന് ഹേ ഇപ്പറത്ത് ഇപ്പറത്തൂന്ന് അടിച്ചു വൃത്തി ആക്കി കൂടെ വരും ടൈലിപുവർവൈറ്റാണേ ഹേ അപ്പയിവരടെ ആന്നോ
ആആ കൊറെ ആയ കല്യാണം കഴിഞ്ഞിട്ട്
ആ കൊറെയി പത്തൊമ്പത് വയസ്സി കല്യാണം കഴിഞ്ഞ് ഉ്
അതെ ഹാ അതെന്തത്ര നേരെത്തേത്
ആഹ് ഞങ്ങടെ ഇതിലൊക്കെങ്ങനെ നേരത്തേ കഴിച്ചു കൊടുക്കും പിന്നെ നമുക്ക് പറയാനുള്ള ഓപ്ഷനില്ല പറയാനുള്ള ധൈര്യുവില്ല ഇപ്പൊ കെട്ടു ആ സമയത്തൊരു ഇപ്പം അഞ്ചുപ്പത്ത് വർഷം മുമ്പൊക്കെങ്ങനെയാണല്ലോ
അതെ ആ ശരിയാണ് ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സ് എന്റെ അമ്മു അതായത് മുത് ത്തശ്ശീടെ പ്രായത്തിലൊക്കെങ്ങനെയായിരുന്നത്രെ
അത് വളരെ ചെറുപ്പ ആ വളരെ മുന്നേ ആ
അല്ല ഞാനൊരു പത്തിരുപ്പത്തിയഞ്ച് വയസായിട്ട് കല്യാണം കഴിച്ചേ അന്ന്ട്ടോ ആ അധികായിട്ടില്ല ഇപ്പൊരു ആ ആ ഒരു നാല് നാലര വർഷം ഒക്കെ ആവണുള്ളൂ അപ്പൊ ആ അങ്ങനെ അഛമ്മക്കെങ്ങനെ പറയണ കേട്ടിണ്ട് ഇങ്ങനെ ചെറുതിലെ അവര് ഇവടെ വീട്ടില് വന്നേന് ശേ ശേഷാണ് ഇങ്ങനെ പീരയഡ്സും കൂടി ആയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അന്ന് പറഞ്ഞ കഴിഞ്ഞാ സാഹചര്യം അത്ര മോശാർന്നു അത് കാരണയിരിക്കാം കാരണം വീട് ട്ടന്ന് അതായത് കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാ അവിടെ കുറച്ച് ള്ളെടത്താണെങ്കിൽ അവിടെ പോ ട്ട് കൊറച്ച് സമാധാനപരമായിട്ട് ജീവിക്കാന്നുള്ള നിഴല് കഴിച്ച് കൊടുത്തതായിരിക്കാം പിന്നെ അന്നങ്ങനെയാണല്ലോ ഏം അതായത് ആ ഒരു കുടുംബായിട്ട് ജീവിക്കാന്നുള്ള ഒര് ഒരു മൈൻഡ് മാത്രമല്ലെല്ലാർക്കുണ്ടാർന്നുള്ളു സ്വന്തായിട്ട് സ്വന്തം ക് കാലിൽ നിക്കാനുള്ളൊരു ആ പിന്നെപ്പിന്നെ കൊറച്ചുംകൂടിയിങ്ങനെ പത്
ഇപ്പൊഓക്കെയാണ് ഇ ഇപ്പൊഓക്കെയാണ് ഇപ്പൊ പിള്ളേര് പെൺകുട്ടികളെന്ത് പറയുന്നോ അവിടെയൊക്കെയാരിക്കും പെണ്ണ് കാണാൻ പോയാ അച്ഛനമ്മയൊന്നും പറയില്ല മോൾക്ക് ഇഷ് ട്ടാണോ ഓക്കെ നമ് എൻ നമ്മുടെ ഒര് ത് ക്കന്ന് പറഞ്ഞാ ആ അച്ഛനും അമ്മയും അന്വേഷിക്കുന്നു നല്ല വീട്ടുകാര് നല്ല ചെക്കൻ നല്ല സ്വഭാവം നല്ല ജോലി കെട്ടിക്കോ അപ്പൊ കെട്ടണം ഇല്ലപ്പാ ഞാൻ കെട് കിട്ടില്ലന്ന് നിക്ക് സ് പെറ്റൂല്ലാന്ന് പർ പറയാനുള്ളൊരു ഇപ്പൊ ധൈര്യ ഉണ്ടെങ്കിലും നമുക്കൊരു
ആ നമ്മൾ ഇനി അങ്ങനെ പറഞ്ഞാലും ഇപ്പോ വീട്ടുകാർക്ക് ഒരു വിഷമാവും അതെ വിഷമാവും പിന്നെ ഇന്നിപ്പം നമ്മളായിട്ട് എന്തെലും പറഞ്ഞിട്ട് ഇനി എന്തെലും ആയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും
ആ
ആ അങ്ങനെയൊക്കെ ഇള്ള ഒരിതുകാരണായിരിക്കൂല്ലേ
ആഹ് ഇപ് ആഹ് ആഹ് അവർക്ക് ഫീലായാലോന്നും വിചാരിച്ചിട്ട് അമ്മ പറയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉപ് ആരെന്ത് വിചാരിക്കുന്നുള്ളരു സാധന ഇില്ല
അതെ ആഹ ശരിയാണ് കാരണം അവരിങ്ങനെ ഓരോ ജീവിതങ്ങളൊക്കെ കാണുക കാരണംയിരിക്കും അവരുടെ മൈൻഡ് അങ്ങനെ ആ ഉണ്ടാവുക കാരണം പണ്ട കാലത്ത് കല്യാണം കഴിച്ചിട്ട് അവര് അ എന്താണ് ഇപ്പൊ ഒരു അടിമയ പോലൊക്കെ ജീവിക്കാന്നൊക്കെ പറയില്ലേ ചിലപ്പോ വീട്ടുകാരായിട്ടാവാം ചപ്പോ ഭർത്താവിനായിട്ടാവാം അതെ ആ കാലഘട്ടക്കെ ഇങ്ങട് പിന്നെ സിനിമകളിലും ഓരോ ഇതിൽ ഇങ്ങനെ കാണുന്നല്ലേ
ഉം നമ്മൾ നോന്ന് പറയാൻ എപ്പ പഠിച്ചോ ന്ന തന്നെ നമ്മെ വിജയിക്കും അമ്മയ്യോ അവരെന്ത് വിചാരിക്കും ഇവര്ന്ത് വിചാരിക്കുന്നന്ന് വെച്ചിട്ട് നമ്മളൊന്നും പറയില്ല ഉറക്ക നമ്മ കാര്യങ്ങളൊക്കെ ചെലപ്പോ അഡ്ജസ്റ്റ് ചെയ്യും അവർക്കിനി ഫീൽ ആവണ്ടാന്ന് വെച്ചിട്ട്
ആ പിന്നെ പോരാത്തേന് ഈ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു വിടുമ്പോ അവർക്ക് മതിയായത്ര വിദ്യാഭ്യാസം കിട്ടണില്ലല്ലോ അപ്പോ എന്തായാലും ഒരു അത്രയും നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെന്നെ ആയിരിക്കും ചിലപ്പോ ടെൻത്തിലക്കെ നല്ല ഫുള് എ പ്ലസ് കിട്ടിയുള്ള കുട്ടികളൊക്കെയിരിക്കും ആ ചിലപ്പോ ആ പ്രായത്തി ഇത്ര കല്യാണം കഴിച്ചു പോയിണ്ടാവും അപ്പ എനിക്ക്ന്നെ അറിയണം കുറേ ഞാപ്പൊ ഓൺലൈൻ ആയിട്ട് ഒരു വർക്ക് ണ്ടെ അതിലന്നെ കൊറെ മിസ്മാര്ങ്ങനെ പറയിണ് കേക്കാ ടെൻത്ത് കഴിഞ്ഞപ്പം കല്യാണം അനേസ്ടെ പിനെ ഒരു ഇതില് കയറിയ കാരനാണ് ഇങ്ങനെ വർക്ക് ചെയ്ണ്ന്നൊക്കെ പറയിണ്കേക്കാ അപ്പൊ ഒരു ഫുൾഎപ്ലസൊക്കെ വാങ്ങീട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ നമ്മളെ ങ്കിൽ ഫുൾ ഐ എപ്ലസൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മള് എന്താണ് ഒരു നമ്മുടെ മൈന്ഡ് പറയുമ്പോ അങ്ങനെണല്ലോ ഡെവലപ്പാണ് അവരുടെ മൈന്റ് എത്ര ഡെവലപ്പ് ല്ലാത്തതൊണ്ടായിരിക്കാ ചെലപ്പോ ആ ഒരു പ്രായ ങ്ങനെ ചെയ്തിണ്ടാവാ നമ്മള് മാർക്കില് മാത്രമല്ല നമുക്കൊരു വിവരംണ്ടല്ലോ
ആ ഏണിങ്സേ എന്തായാലും വേണം നമ്മ്ക്ക് ലൈഫിൽ എന്താ സംഭവിക്കാ നമക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമക്ക് ഡി പ്പന്റെയ്യണ്ടിയരും ആൾക്കാരെ മറ്റുള്ളവരെ ഡിപ്പെന്റ് ചെയെണ്ടി വരും നമ്മൾ ഡിപ്പെന്റ് ചെയ്ത് കഴിഞ്ഞാ മ്മള് അവരെ വാക്ക് അനുസരിക്കേണ്ടി വരും
ഉം
അല്ലെ നമ്മക്ക് നമുക്കൊരു ജോലിണ്ട് ഏണിങ്സ് ണ്ട്ന്ന് വെച്ചാല് നമ്മൾ സെറ്റാണ് നമുക്ക് ആരേമ്മ കേട്ടി ആരെന്ത് വിചാരിച്ചാലും നമുക്ക് ജീവിക്ക ക്കാനുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ടല്ലോ നമ്മളെ മക്കളെ നോക്കാള്ള സാനം പക്ഷെ അതിലേ
ഇപ്പൊ ആ ഐനിപ്പോ അന്ന് ഇത്രയും വിദ്യാഭ്യാസ ണ്ടായിട്ടും തുടർന്ന് ഇങ്ങെനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ പറ്റാത്തവര് ആ അതായത് അവരെ മക്കളിലൂടെ അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിക്ക്‌ണ്ടാവും പക്ഷെ മക്കളുടെ ലൈഫ് സേഫ് കണം അത് ശരിയാണ് പക്ഷെ എന്നാൽ കൂടി നമുക്ക് നമുക്ക് ഒരു ലൈഫ് ഇല്ലാണ്ടായി പോവല്ലേ പ്പം ചെയ്യിനത് മക്കൾക്ക് വേണ്ടി മാത്രം നമുക്ക് ജീവിച്ചാ പറ്റില്ലല്ലോ നമ്മള് പഠിച്ചാലല്ലെ നമുക്കൊരു നമുക്ക് ദൈവം ഒരു ജീവൻ തന്നിട്ടുണ്ട് ആ അവരുടെ ലൈഫ് ആയിട്ട് അവര് മുന്നോട്ട് പോവും നമ്മളെ നോക്കില്ലന്നല്ല റയണത് പക്ഷെ എന്നാൽ കൂടി നമ്മള് ഈ ലൈഫി നമ്മുടെ ഈ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിന് വേണ്ടീട്ടാ അതെ നമ്മള് നമ്മുക്കൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണല്ലോ വന്നത് മക്കൾക്ക് ഭർത്താവിന് കുടുംബക്കാർക്ക് മാത്രമായിട്ട് ജീവിച്ചാ പറ്റില്ലല്ലോ പാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവ അവർക്ക് വേണ്ടി സത്യം പറഞ്ഞാലന്തേലൊക്കെ
പക്ഷെ നമ്മളങ്ങനെങ്ങനെങ്ങനെങ്ങനെ ന, ത നമ്മ നമുക്ക് വേണ്ടി ജീവിക്കാം വേണ്ടി മറന്ന് പോവും അങ്ങനെ ഒരു കാര്യണ്ട് എന്നിട്ട് കൊറേ നാള് കഴിയുമ്പ കൊറെ നാള് കഴിയുമ്പ നമ്മ ആലോക്കിച്ചേ അന്നങ്ങനെ ചെയ്യായിരുന്നു ആ പിന്നെ നമ്മുക്ക് പ ഒ ഓ ഒരു ഈണിംഗങ്സ് ഇല്ലെങ്ക നമ്മ എല്ലാരും നമ്മുടെ ഹസ്ബൻഡ് നെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ഒരു വി നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ പോയി എന്തെങ്കിലും കൊടുക്കണെങ്കിലും മക്കൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടു ക്കണെങ്കിൽ പോലും
ഉം ആ അവർക്കിപ്പ ബുദ്ധിമുട്ടാവില്ല പക്ഷെ എന്നാ പോലും നമ്മക്ക് ആ നമുക്ക് പക്ഷെ എത്രയാണെങ്കിലതൊരു ആ എല്ലാ കാര്യങ്ങളും ആ എല്ലാ കാര്യങ്ങളും അവരെ ന്താ ചെയ്യലല്ലേ അപ്പൊ പിന്നെ അവരോട് പിന്നേം പിന്നേം നീ ചോയ്‌ എനിക്കിപ്പ പറയുമ്പോലെ ആ ബുദ്ധിമുട്ടുആള്ള സമയത്ത് നമു ചോദിക്കാ ഒരു ബുദ്ധിമുട്ടാവും കാരണം അത് അ എന്നിട്ട് വേണം അപ്പുറത്തേക്ക് എടുത്ത് കൊടുക്കാ അങ്ങനത്തെ ഒരു ലൈഫോക്കെ ആണെങ്കിലേ നല്ലോണ്ണം ബുദ്ധിമുട്ടാവും. അങ്ങനെ അപ്പൊ സ്ത്രീകൾക്ക് എപ്പോഴും ഒരു നല്ലൊരു ഇത് വേണന്നാണ്. പിന്നെ നേരത്തെഞ്ഞിപ്പി ഇപ്പൊ എന്തായാലും ആരും അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. പിന്നെ ചെറിയ കുട്ടികളങ്ങനൊരു മറ്റേ എന്താ കല്ലുമാല കല്ല് കമ്മല് അങ്ങനത്തെ പാട്ടൊക്കെ വെച്ചിട്ട് കൊറേ കുട്ടികള് ചെയ്യൂല്ലോ.
ആ അധികം അവര് മണ്ടത്തരം ചെയ്യേം ചെയ്യും കൊറച്ചാൾ കഴിയുമ്പോ തിരിച്ചു വര്യേം ചെയ്യും.
ഹിഷ് എന്തൊരു ബുദ്ധിയിലാ അങ്ങനെ ചെയ്യണേന്ന് അറിയി
പക്ഷെ അത് അത് ശരിക്കും പ്രായത്തിന്റെൺ ന്റാണ് ഞാനിപ്പ ആലോചിക്കുമ്പോ ഞാൻ ആലോചിക്കും ആ നമ്മള് ആ സമയത്ത് നമ്മ ചെയ്ത കൂട്ടിയതും നമ്മ ചിന്തിച്ച് കൂട്ടിയതും എ കാലലോചിക്കുമ്പോ ഇപ്പൊ ചിരി വരും അയ്യോ എന്ത് പൊട്ട തരണോ വെച്ച നമ്മ ചില ഒരു ക്വാർട്ടർ നമ്മള് കരഞ്ഞതലോചിച്ച നമ്മ ചിരിക്കും. ചിരിച്ചിരുന്നത് ആലോച നമ്മ കരയുന്നാണ്. അപ്പൊ നമ്മ എന്തില് നമ്മള് വെറും ഒരാവശ്യല്ലാത്ത കാര്യങ്ങൾക്ക് യാപ്രായ തിള കരഞ്ഞിട്ടുണ്ടാവാ ഹ് ചിന്തിക്കുമ്പോ നമ്മ അയ്യേ മോശം ഹ എന്ന് വിചാരിക്കും അത് ആ പ്രായത്തിൻ്റാണ് ആ പിള്ളേരി ഇത്തിരി പക് അല്ലെങ്കി അവര് ഈ പറയണേയും കാണിക്കണേം ഇപ്പൊ ലൗ്വേഴ്സ് ആയിട്ടിങ്ങനെ കൊണ്ട് നടക്കുമ്പോ ലവ്വേഴ്സ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോളേ നല്ല രസായിരിക്കും അപ്പൊ അവര് പോസിറ്റീവും മാത്രമള്ള കാണണേ
ആഹ നൂറില് ഒരാളൊക്കെന്നെ ഉണ്ടാവുള്ളു ആ ഒരിതില് ആഹ് നൂറില് ഒരാളക്കെന്നെ ഉണ്ടാവുള്ളു അതാ ആ ഒരു ലവ് ചെയ്യണ ആ സമയത്ത് ആ ഒരു ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടോണത്
ആ പിന്നെ ലൈഫില് പ്രാരാബ്ദവു കാര്യങ്ങളൊ
ക്കുന്ന സമയത്ത് വേറൊരു മൈൻഡും വേറൊരു സ്വഭാവായിരിക്കും അത് കഴിഞ്ഞാ ചിലപ്പോ വേറൊരു സ്വഭാവായിരിക്കും അല്ല അറേഞ്ച്ഡ് മാരേജ് ആണെങ്കി അങ്ങനെയക്കെ തന്നെയാണ്
അല്ലാത്തിലു അങ്ങനെ തന്നെ ഫസ്റ്റ് ഹ് ഫസ്റ്റ് ആ കാണുന്ന ഒരിത് ഒന്നും അതിലുണ്ടാവില്ല പിന്നെ
പോവാണെങ്കനെ ലൈഫങ്ങനെ നല്ല എന്താ ഭംഗിയായി പോവുള്ളു അതെ
എല്ലാത്തിലു നമ്മടെ സന്തോഷം നമ്മ കണ്ടെ ത്തിക്കൊണ്ടിരിക്ക
അതെ ഹ്
പിന്നെ എല്ലാ കൊണ്ടും നല്ലതായത് ഇണ്ട്ട്ടാ അങ്ങനെയുമാൾക്കാരുണ്ട് വളരെക്കെ ഇറങ്ങെട്ള കരണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ സോഷ്യ ഷ്യൽ മീഡിയയില് കാണിക്കണ കണ്ടിട്ടുള്ളോരോന്ന് അവരെങ്ങനെ ഇവരിങ്ങനെന്ന് പറഞ്ഞിട്ടാണ് പല ആഹ് ആഹ് ആ അത് പിന്നീടവർക്ക് എന്തെങ്കിലു ഇൻസീഡന്റ് സംഭവിക്കുന്നത് കാണുമ്പോഴാരിക്കും ഏ ഇവരു റീലൊക്കെ വെറുതെയിരുന്നു ല്ലേ നമുക്ക് തോന്ന അത് അഭിനയിക്കുന്ന സമയത്ത് മാ ഒരു നി
അതെ ആ കാണുന്ന സമയത്തുള്ള അതല് ചിലപ്പോ അവരെ വീട്ടില് കണ്ടാവുക പക്ഷെ നമ്മളിങ്ങനെ വിചാരിക്കൂ വാ
എപ്പഴും അങ്ങനെയാണെന്ന് വിചാരിക്കും നമ്മ റീലി കാണണ പോലെ എപ്പഴുംന്ന് വിചാരിക്കും
ച്ചിമാരല്ലേ സ്വഭാവം അങ്ങനെ മാറൊണ്ടിരിക്കും ഇപ്പൊ ചിലപ്പോ നല്ല സ്നേഹത്തിലാണെങ്കിൽ കുറ അങ്ങനെ ആവണംന്നില്ല
ആ ഓരോരുത്തര് മരിച്ചതും സൂസൈഡ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്ത് രസയിട്ട് റീല് ചെയ്തി നാൾക്കാര വിചാരിക്കാ
ഓരോരുത്തരു ലൈഫില് ഓരോര സിറ്റുവേഷൻ വരുമ്പോ ഇങ്ങനെ മൈൻറ ഒക്കെ മാറവും അതേപോലെന്നെയാണ് പറയാ
അങ്ങനെ
അങ്ങനെയാണ് കാര്യങ്ങള് എന്ന ശരി മോളെ
അ
ശരി